ആ എന്താ പണി?
എങ്ങനെ പോണ്? എന്താണ് സുഖല്ലേ?
പാസ്
ഉം
എന്താ ഫുഡ് കഴിച്ചോ? ആഹ് കഴിച്ചു. എന്തേന്നു സ്പെഷ്യല്?
സ്പെഷ്യല് നോർമലായിട്ടെന്നെ സ്പെഷ്യലായിട്ടൊന്നുല്ല. പിന്നെ പോ... ചോറും പിന്നെ കറി, ഉപ്പേരി, മീന് അതന്നെ. അവടെക്കെന്തേര്ന്നു?
ഇവടെന്ന് ബീഫ്ണ്ട്. വെള്ളിആഴ്ച്ചല്ലെ
ഇവടന്ന് ബീഫ്ണ്ട്. വെള്ള്യ- ആഹ്
ബീഫും പിന്നെ?
ഇന്ന് ഇവടന്നങ്ങ് ബീഫ് വാങ്ങി. മ് ബീഫ് വാങ്ങീട്ടില്ല ഇപ്രാവശ്യം.
ഉം. എന്താ ചെയ്യ്ണെ ഹൗസ് വൈഫാണോ??
ന്താചെയ്യ്ണെ? ആഹ് ഹൗസ് വൈഫാണ്.
അതെ
മ് നിങ്ങളോ? നിങ്ങളെ കു അല്ല നാട്ടിലല്ല ഗൾഫിലാ. ആഹ് മ് കുട്ട്യാളൊക്കെണ്ടോ? കുട്ട്യാള് മൂന്നാള്ണ്ട് പഠിക്കാണ്.
ഓഹ് ഏഹ് സൊന്തായിട്ട് വീട്ടില്ക്കന് വേറെ വീടാ?
അല്ല വേറെവീടല്ല. സ്വന്തംതന്നേണ്, ജോയിന്റാണ്. ജോയിന്റ് ഫാമില്യണ്. ഹസ്ബന്റ് അനിയമ്മാര്, ആഹ് എല്ലാരൂണ്ട്.
മൂത്തകുട്ടിക്കെത്രെയപ്പൊ?
അവൾക്ക് അവള്പ്പോ ഏഴിലാണ്.
ആഹ്
പതിനൊന്ന് വയസ്സ് കഴിഞ് പന്ത്രണ്ട് വയസ്സാവ്ണ്
വേറെന്താ കുക്കിയ്യോ ങ്ങള്.
ആ കുക്കിയല് ഞാൻ തന്നെ.
സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെണ്ടാക്ക.
സ്പെഷ്യല് നറഞ്ഞാല് സാധാരണതന്നെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല. നമ്മളിപ്പോ ഒരു വീട്ടില് ചെയ്ണ അത് തന്നെ ബിരിയാണി അങ്ങനെക്കെ വെക്കും. ബിരിയാണി മന്തി അതൊക്കെ ഉണ്ടാക്കും.
മന്തി എങ്ങനെ കു.
മന്തി എങ്ങനെ കുക്കറിലോ മന്തി കുക്കറില് ഞാൻ വെച്ച് നോക്കിട്ടില്ല. സാധാ നോർമല് ആയിട്ട്. കുക്കറില് വെച്ചോക്കി കുക്കറില് ആ.
എങ്ങനെ നമ്മള് മൊത്തത്തില്ണ്ടല്ലോ മസാല തേച്ചിട്ട്. ങ്ങള് ആര്യൊക്കെ ഇട്ടിട്ട് ദമ്മ്ട് അങ്ങനെയാണോ ഉണ്ടാക്ക.
ദമ്മ് ധിന്ന് ദമ്ടൂല്ലല്ലോ ദമ്ടോ. മന്തിക്ക്.
അല്ലേ നമ്മള് കുക്കറില് വെക്ക്ണ പോലെ തന്നെ ചിക്കൻ വേവിച്ചിട്ട്. അതില് വെള്ളാഴിച്ചിട്ട് റൈസ്ട്ടിട്ട്.
ആഹ് അങ്ങനെ. അങ്ങനെല്ലുമ്മ അരി വേറെ അരി വേറെ തളപ്പിച്ച് തളപ്പിച്ച് ഊറ്റിയിട്ട്. എട്ക്കലാ-
പിന്നെങ്ങനെയപ്പൊ.
അമ് ചിക്കനും പിന്നെ എല്ലാതും കൂടെ മാഗിക്യൂപ് അതിന്റെ മസാലകളൊക്കെപാട് ട്ട്. ആദ്യമൊന്നും എണ്ണയിലൊന്ന് ഇങ്ങനെ വറുത്തെടുത്തിട്ട് പിന്നെ.
ന നല്ല വേവിക്കോ.
നല്ലോ വേവിക്കോ അവരും. പിന്നെ അതില് കടന്നിട്ട് പിന്നെ കുറച്ച് വേവൂലെ അരി പിന്നെ അരി ആഹ്. അരിയല്ലാ ചോറ് വെന്തിട്ട് അതില് ഹാഫ് വേവ് ലേ ഹാഫല്ലാ ഒരു മുക്കാ ഭാഗം. വേവില് എടുത്തിട്ട് ന്നിട്ട് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കാക്കും. കുക്കറില്ണ്ടാക്കീട്ടില്ല കുക്കറിൽ ഞാന് നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട്.
ചൊമണ്ടോ ഇങ്ങക്ക്.
ആഹ് ചൊമണ്ട് പനിആയിരുന്നു ഇപ്പോ കൊറെ ദിവസായിട്ട്.
വയറൽ-
വൈറൽ ഫീവറാ- ആഹ് ഇവിടെ വീട്ടിൽ എല്ലാർക്കുണ്ടായിരുന്നു എല്ലാർക് ണ്ടായി ഇപ്പൊ മാറിയതാണ്. ചൊമ മാത്രം ബാക്കി ബാക്കിയൊക്കെ മാറി.
ഓഹ് - ഇവിടെ ഇന്റെ മോൻക്കുണ്ടായിനു നമ്മളെ കുട്ടികൾക്കൊക്കെ വരുല്ലോ.
രോഗക്കെ വരുല്ലോ.
പനി വയറിളക്കം ശർദി അങ്ങനെ.
ശർദ്ദി അങ്ങനെ. ആഹ് ആഹ്- ആഹ് വയറിളക്കന്നും ഉണ്ടായിട്ടില്ല പനി മാത്രന്നേണ്ടായിട്ടുള്ളൂ എല്ലാർക്കും. ചർദ്ദി ഉണ്ടായിട്ടില്ല.
നമുക്ക് പ്രതിരോധശേ ശേഷി കൂടുതലല്ലേ കുട്ട്യേൾക്ക് അങ്ങനെല്ലല്ലോ അവര്. ചെറിയ മക്കളല്ലേ.
അവര് ആഹ് അവര് ചെറിയ പനി വന്നാ തന്നെഅവര് ആക തളർന്നില്ലേ? ഉം സൗണ്ടൊക്കെമാറാൻ ഒര് മാറ്റണ്ട്. ഞാൻഡോക്ടറെക്ക് രണ്ട് വെട്ടം കാണിച്ചിക്ക്ണ്. പനിയായ്റ്റ് ആഹ് മരുന്ന്ങ്ങനെ കണ്ടിന്യൂചെയ്യ്ണ്ട്.
ആഹ്.
പിന്നെഇങ്ങക് എത്രരെപഠിച്ച്, എതുവരെ
ഞാനും ഇതെന്നെ ഡിഗ്രികംപ്ലീറ്റല്ല -
ഡിഗ്രീ കംപ്ലീറ്റല്ല മ്ഹ്-
എന്താ ഡിഗ്രി സെക്കന്റിയറാവുമ്പോകല്യാണം, കഴിഞ്ഞു. പിന്നെ തേടിയറില് പ്രഗ്നന്റ് ആയിരുന്നു- അന്ന് ടെലിവറിക്കെ
ആഹ്. ഒരാളൊള്ളൂ?
ഒരാളൊള്ളൂ.
ഉം പഠിക്കാൻപോവ്ണ്ട
ഞ്ഓനുംഓനന്തായാലുംഒന്ന് നോക്കണംഇന്ശാല്ലാഹ്‌
ഉം.
ഓൻപ്പചെറുതല്ലേ.
ആഹ് മോനന്നസ്കൂളൊക്കെ ചേർത്തിട്ടില്ല
ഉം പിന്നെ ഹസ്ബന്റിനുംവല്യ താല്പര്യ ഇല്ല
ആഹ്അതന്നെയാണല്ലോട് എല്ലാ ഇനിക്കും അതൊക്കെതന്നേയ്ന്നും ഹസ്ബൻഡ്ന്റെ വീട്ടിലും ണ്ടായ്ഞ്ഞീല
ആഹ്കുപ്പ
ഏഹ്
പക്ഷെഹസ്ബന്റനാട്ടില് വർക്കെയ്യണ ആളന്നെഅവര് അവര്താഴന്നെഒരുന്താഎന്താ അവരെ ഫാമിലിയിലെന്നെഒരുപാട്പേര്ങ്ങനെ വർക്കെയ്യാൻപോവ്ണ്ട് ഇവരെ ഇവര് രാവിലെമണ്ടിപ്പാഞ് പോയിട്ട്
ഒരു കഥല്ലേനമുക്ക് രാവിലെഎല്ലാ പണിംസ്ത്രീകളാവുമ്പോ
ശരിയാണ്
നമ്മള്നമ്മളെവീട്ടിത്തെ പണികളൊക്കെകഴിഞ്ഞിട്ട് ഇവിടന്ന്ഓടി പാഞ്പോയിട്ടും ജോലിക്ക്പോണ്ടേ
ആഹ്പിപിന്നെഈകുട്ടിയാൾക്കും ബുദ്ധിമുട്ടാണ്ചെറിയമക്കളല്ലേ?
ഉം വീട്ടില്ഉമ്മാഉപ്പാ ക്കെ ഉണ്ടാവുലേ?
ഉം മ്മ്ഇമ്മെ ഇപ്പൊക്കെണ്ട്പക്ഷെ എന്നാലും നമ്മൾ നോക്ക്ണപോലെ ആ -
ഉം.
നോക്കുംനമ്മളെക്കെനന്നായിട്ട് നോക്കൂഎന്നാലുംനമ്മുടെഒരു കൊറവ് നമ്മടെന്നെല്ലേവേറെഉണ്ടാവുള്ളു.
ഉംപിന്നെഅവര്സ്ക്ലാസ്സിനൊക്കെ പോയിതൊടങ്ങിയാല് പിന്നെഅങ്ങനെഅവർ വരുമ്പോത്തനൊക്കെഎഏഹ് അങ്ങനെക്കെ
ഉം, കുട്ടിനെചേർത്താല് നമുക്ക് നോക്കാംഅങ്ങനെ
ഉം, ഉം. ആഹ് നമ്മളെ എം ഇൻകം നമ്മളായിട്ട്എഇങ്ങചെയ്യുമ്പോ നമ്മക്ക്നല്ലല്ലേ പിന്നെപ്പ ഹസ്ബന്റിന്റെ മുന്നിലൊക്കെആക്കണ്ടേ?
നമ്മളായിട്ട്ഒരുഏർണിങ്സ് ണ്ടാക്കയാണെങ്കി നമുക്ക്നല്ലതാണ് നമ്മുടെറീചാർജ് ഒന്നല്ലെങ്കി ഒരുനമ്മുടെകുട്ടിക്ക് തന്നെ ഒരു അഞ്ച് രൂപെടെമുട്ടായി വാ ങ്ങികൊടുത്താതാവില്ലേ?
ശരിയാണ്.
വേറെ കുറെ ഞാനും ഓൺലൈനിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്
അതുകൊണ്ട് നമുക്കായിട്ട് കയ്യിൽ അഞ്ഞൂറും ആയിരം ഒക്കെ എപ്പോഴും ഉണ്ടാവും.
ഉം.
ഇല്ലങ്കിൽ ഒന്നും ഉണ്ടാവൂല. ഇണ്ടാ അവര് തരൂലാന്നല്ല പക്ഷെ നമുക്ക് ചോദിക്ക്ണതിന്ന് ഒരു കണക്ക് ണ്ടല്ലോ? അവരുടെ കാര്യങ്ങളും പിന്നെ നമ്മ
പക്ഷെ എല്ലാ എല്ലാ കാര്യാത്തിനും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോഴും അവർക്കൊരു. ഉണ്ടാവൂലെ നമുക്കന്നെ ചോയിക്കാൻ ഒര് ബുദ്ധിമുട്ടാണ് ശരിയാണ്. അതന്നെ അതെ അവസ്ഥ തന്നെ ഇവിടിം ഉം
നമ്മള് ഡിം. എന്റെ ചെയ്യണം പക്ഷെ നമ്മളെന്നേ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഒരു പുറത്തക്ക് പോവാണെങ്കിലും ഡ്രസ് ഡ്രസ്സ് ഒക്കെ കൊയപ്പം ഇല്ല പക്ഷെ.
പക്ഷെ.
നൂറ് അമ്പത് ഉർപൊക്കെ വല്ലപ്പോഴും എടുക്കാണെങ്കിൽ നമ്മൾ എടുക്കും ചോദിക്കുമ്പോ എന്ത തോന്ന.
ഉം എല്ലാത്തിനും അവര അന്നെ എല്ലാത്തിനും അവരെ ബുദ്ധിമുട്ടിക്കുമ്പോളും അവർക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മമ്മ ക്ക് നമുക്കാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവൂല്ല അവര്പ്പോ. അവരെ ചെലവാക്കായി ഒന്നും ഉണ്ടാവില്ല അത് ക്കെല്ലാത്തിനും പക്ഷെ നമ്മള് നോക്കുമ്പോള്
അല്ലേ
ഉം അതെ പിന്നെ ആഹ് അതെ ദുബായിലാണ്.
ഉം.
ഉം അവിടെ എന്തയ് ണ് അവ്ടെ ഒരു കടയിലാണ് വർക്ക്. ഉം സ്വന്തയിട്ടല്ല വേറെ.
പിന്നെ വീട്ടിലാണോപ്പ ഹസ്ബൻഡിന്റെ വീട്ടില.
ഞാ എന്റെ വീട്ടിലാണ്.
ഓഫ്
എന്റെ വീട്ടില് ഉമ്മ അപ്പ. ആഹ് മൂന്ന് ബ്രദറാണ് മൂന്ന് ബ്രദറ് അനിയത്തി.
ഉം.
രണ്ടാള് കല്ലാണം കഴിഞ്ഞു ഞാക്ക്.
അനിയത്തിന്റെ കല്ല്യാണം കഴിഞ്ഞോ?
ആഹ് അവളെ കല്ല്യാണം കഴിഞ്ഞു.
ഉം പിന്നെ നമ്മ കുട്ടികള് ഉണ്ടോ അനിയത്തിക്ക്.
അനിയത്തിക്ക് കുട്ടിയൾ ഉണ്ട് ഒരാളുണ്ട് അവള് പഠിക്കാണ്
ആഹ്
ഉം
അനിയത്തി പഠിക്ക്ണ്ടോ?
ആ അനിയത്തി പഠിക്കണ്ട് അനിയത്തിന്റെ പ കുട്ടി ചെറിയ ഓന് ഇപ്പ എ യു കെ ജി യിലാണ്.
ഏഹ്.
മോൻ യു കെ ജി ആണ് ആനിയത്തിന്റെ കുട്ടിയെ. യു കെ ജിയാണ് അവള് പഠിക്ക്ണ്ട്. അവൽ ഡി എൽ എഡ്ടാണ് പിജി ഒക്കെ കഴിഞ്ഞ്ക്ക്ണ് ഡി എൽ എഡ് ആണ്.
അനിയത്തി എന്തിനാ ന്തിനാ പഠിക്ക്‌ണെ ആ ടി ടി സി ലെ ആ
ആ പിന്നെ ഹസ്ബൻഡ് നാട്ടിലെന്നെ ആവും ലെ ഹലോ നെറ്റ്‌വർക്ക് ബിസി ഇണ്ട് നെറ്റ് ഹലോ ഹലോ ഹലോ കേൾക്ക്‌ണ് ണ്ടൊ